ആ കെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് പറയൂ എന്തൊക്കെ വർത്താനങ്ങള് കേൾക്കുന്നുണ്ടേയ് പറയ്
ആ എന്തൊക്കെ വിശേഷങ്ങള് ഇല്ല ചായ ഒന്നും കുടിച്ചി പിന്ന ഈ ഇപ്പ ചോറ് വെച്ചിന് ഞാനിന്ന് ലേറ്റ് ആയ്ന് ചോറ് വയ്ക്കാന് നിങ്ങള്
ആ അത് പ്പെ എന്തേ
ഉം ഞാൻ പിന്നെ ഇങ്ങനെ ഫോണി കൾച്ച് അങ്ങനെഎല്ലാം സമയം പൂട്ടിയത് അല്ലെ
ആ അത് ശെരി ഞാൻ ചായ ണ്ടാക്കി വെച്ചേക്കുണു ചായ ഇണ്ടാക്കിട്ടുണ്ട് പക്ഷെ കുടിച്ചിട്ടില്ല കുട്ടികളൊക്കെ ഉറ ങ്ങാണെയ് അപ്പൊ പിന്നെ ഒരാള് നീച്ക്കുണു ഒരാൾ ഉറങ്ങാണ് രണ്ട് കുട്ടികളാണ് ഉം അപ്പം അങ്ങനെ ആ
ആ രണ്ടാളും ചെറുതന്നെയാ
രണ്ടാള് ഒന്ന് ഒന്നര വയസ്സ് മറ്റാൾക്ക് നാല് വയ
ഓ അങ്ങനെ ആ ആ
പിന്നെ എന്തക്കെ വിശേഷങ്ങള് എന്താ ഉച്ചക്ക് ഉച്ചക്ക് എന്താ കൂട്ടാണ്ടാക്കിയെ
ഉച്ചക്ക് സാദാ ചോറ്ന്നെ സാധാ ചോറ്ന്ന നമ്മളാക്കിന പിന്നെ ഇൻ ഇന്ന്
മീനോ
കൂട്ടുകറിയൊന്നും ആക്കിട്ടില്ല അയ് അയ് അയ്ലക്കറി മാത്രം ആക്കി വേറൊന്നും ആക്കിട്ടൊന്നുല്ല
അത് ശെരി ഞങ്ങക്കിവിടെ ചക്ക കിട്ടി എളാപ്പ ചക്ക കൊണ്ടന്നീന്നു അപ്പ പിന്നെ ചക്ക കൂട്ടാൻ വെച്ചു
ആ അതെങ്ങനെ ചക്ക കൂട്ടാൻ എങ്ങന ആക്കാ
ചക്കക്കൂട്ടന് നമ്മള് ചക്ക ആദ്യം കൊത്തിയരിയാ അരിഞ്ഞിട്ട് അതിന്റെ ആ പോറമ്പാളിയൊക്കണ ഒഴിവാക്കിട്ട് മ ഒക്കെ ആ ചക്ക മറ്റേ ചൊളകളില്ലേ ചൊളകളൊക്കെ മഞ്ഞ പൊടിയും മൊളക് പൊടിയും ഉപ്പ് ഒക്കെ ഇട്ടിട്ട് വേവിക്കുക കുറച്ച് വെള്ളം പാരണം കു കുക്കറിലൊക്കെ അല്ലെ നമ്മള് വെക്കാറ് അപ്പൊ വെള്ളം പാരണം ഉം എന്നിട്ടൈക്ക് എന്താ തേങ്ങ അരക്ക
അത് വ വറ്റി വറ്റിക്കേണ്ടി വരും അല്ലേ ആ ചക്കാന്നെ
വെന്ത് സ് അതന്നെ വെന്ത് ശേഷം അതിലേക്ക് മറ്റേ തേങ്ങ ചെരകിയതും പിന്നെ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടി അരക്കുക എന്നിട്ട് അതിലേക്ക് പാർന്ന് തിളപ്പിക്കുക അപ്പൊ ചക്കക്കൂട്ട റെഡിയാവും പിന്നെ അയ്ക്കമ്മള് കട്ക്ടണംന്ന്ണ്ടെങ്കി കട്ക് പൊട്ടിക്കാ കാരണം അതിപ്പോ എണ്ണയില് എണ്ണ ചൂടാവുമ്പയ്ക്ക് കട് കിട പിന്നെ അതിക്ക് കറിവേപ്പില ടാ പിന്നെ അമ്മള് വറ്റൽ മൊളക് ഇട് ഇട്ണവരാണെങ്കി അതും കൂടി ഇടാ അങ്ങിട്ട് അപ്പൊ ഏഹ് മസാലയും കൂട്ടണ്ട ഉം ചക്ക കൂട്ടാറെഡി ഉം ഞങ്ങളെ വീട്ടിൽ പ്പം ചക്കണ്ടാവോണ്ടേ ചക്ക അടണ്ടാക്കി ന്നും പിന്നെ ഞാന് ആ ചക്കപ്പൊരി ഉണ്ടാക്കല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ്
ആഹ് ചക്ക ഉപ്പേരിയാ ആഹ് അത് എണ്ണയില്ട്ട്ട്ട് വർ വർക്ക വർക്കലെന്നെര്ക്കൂല്ലേ. അത് ച
ആഹ്, അതെന്നെ ആഹ് അതെന്നെ നെയ്സായിട്ട് അരിഞ്ഞിട്ട് അയിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ് ആഹ്, അതൊന്ന് വെയിലത്ത് വെക്കാ ന്നാന്താന്നറിയോ അതിത്തെ ഈർ ഉപ്പം ഉണ്ടെങ്കിൽ
ആഹ്, അതെ അത് നേര്പ്പോ അത് അല്ലെങ്കി പൊട്ടിത്തെറിക്കും ചെയ്യും ഇർപ്പ് ഇണ്ടാവുമോ അത് നെയ്യിൽ ഇടുമ്പോ അത് പൊട്ടിത്തെറി
ആഹ് അതെ അങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കും അനെ അഒക്കെ കണ്ണിക്കും മേൽക്കുംക്കെ ആവോലോ അപ്പൊ പിന്നെ ആ ശോ ചൊറുണ്ടാവൂല നമ്മള് വെയിലത്ത് ജസ്റ്റ് വെക്കോണ്ടേ തീർപ്പാണ് പ റ്റിപോവും, ന്നട്ട് ആഹ് അപ്പൊ പിന്നെ അയിന്റെ കാ ആ കറുമുറ ന്നുല്യ, നിർത്തുംന്ന് അറിയി
ആഹ്, ആഹ് ആ ക ആ കർമുറേ ഉള്ളോണ്ടിന്ന്യല്ലേ അത് ടേസ്റ്റ് കൂട്തല്.
അയിനെ പിന്നെ അത് തണുത്താ പിന്നെ അയിന്റെ ടേസ്റ്റ് പോയില്ലേ ഉം, അയ് കുട്ട്യൾക്കൊക്കെ നല്ല ഇഷ്ടാണ് ഞങ്ങളും ഞങ്ങളും എടക്കൊക്കെ നാലുമണിക്ക് പലഹാരായിട്ട് അത്ട്ക്കാറ്ണ്ട്. അത് വലിയൊരു ചില്ലിന്റെ ഭരണീല് ട്ടേച്ച്ക്കാണ്.
ഓഹ് നമ്മള് ചക്ക മറ്റേത ഒക്കല്ലേ ബോട്ടിെല്ലാം ഇട്ടിട്ട് അങ്ങനെയാ ആക്കല്ണ്ട് അത് അത് നല്ല ടേസ്റ്റാന്ന്. ആഹ് അത് ഇങ്ങളാക്കല്ണ്ടാ.
ട്ട്യാങ്ങനെ വല്ലാതെ ആരുആണ്ട് കഴിക്കാത്തോണ്ട് ഞങ്ങള് ബീഫിലിട്ടിട്ടാ വെക്കാറ്.
ആഹ് ബീഫോ എട്ക്കെ കിട്ടിയാല് വെക്കാറുണ്ട് പിന്നെ കൊട്ടിട്ടിട്ട് കൊട്ടണ്ട് കൊട്ടുണ്ടാവല്ലോ പോത്തിൻ്റെ കൊ ട്ട് അപ്പോ. അതി അയ്ൻ്റെ ത്റ്റ് വേവിച്ചിട്ട് ട്ട്ട്ട് ആക്കല്ണ്ട്. അതൂ നല്ല ടേസ്റ്റാന്ന്. ഓരോര് അന്റെത്തുള്ള നീരു യ്ക്കാൻ ഭയങ്കര ടേസ്റ്റാ ഈ എല്ലിങ്ങനെ മുട്ടി മുട്ടീട്ട് ഈൻ്റെ ആഹ് ആഹ് നിങ്ങളങ്ങനാക്കല്ണ്ടാ?
ഞങ്ങൾ ആ എടയ്ക്ക് ഞങ്ങളങ്ങനിം വെക്കാറ്ണ്ട്. ഇ രാത്രിക്ക് എന്താ കടി ചോറ്ണ്ടാക്ക കാരം
കാ ഏഹ്, രാത്രിയ്ക്ക് എന്തെങ്കി ഉം ചപ്പാത്തിയാ ആഹ്. ആഹ് ചപ്പാത്തി ആക്കില്ല റൊട്ടിയാ ആക്കല് ഇല്ല ചപ്പാത്തിയാക്കല് പിന്നെ, ആഹ് രാത്രി പിന്നെ ഏഴാല്ലാവർക്ക് ചപ്പാത്തിന്നെ ഇഷ് ഇഷ്ടൊ പിന്നാ ആഹ് ആ ആൺകുട്ട്യേക്കെല്ലാം പിന്നെ ചപ്പാത്തിന്നെ ഇഷ്ടം. അപ്പൊ
ആ അത് ശരി നിങ്ങള് പച്ചക്കറിത്തോട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടോ
പച്ചക്കറി തോട്ടം ആക്കലില്ല, നിങ്ങളാക്കല്ണ്ട്.
ആഹ് ഞങ്ങള്ണ്ടാക്കല്ണ്ട് ഞങ്ങളില് കുമ്പളങ്ങ വെള്ളരി പയറ് പടവലം അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്
ഓഹ്, അത് ഇങ്ങള് കൃ കൃഷി നട്ടിട്ട് പിടിപ്പിച്ചിരിയ്ക്കും.
ഞങ്ങള് ആ കൃഷി ആ ആ ഞങ്ങള് പ്പാക്ക് അതാണ് കൃഷിയായിട്ട് ന നടുകയും ചെയ്യും പിന്നെ ഞങ്ങള് കുട്ടികളായിട്ട് അത് കൊണ്ട് നടക്കലും ഉണ്ട് ന്ന ജൈവ വളൊക്കെ ഇട്ടിട്ടേയ് നമുക്ക് ഓർഗാനിക്കായിട്ട് നല്ല ഭക്ഷണം കഴിക്കാല്ലോന്ന് പറഞ്ഞിട്ടേയ്
ഇകാലത്ത് ആ ഇത് ഇതെല്ലാം ആയാല് വേഗം എടുത്ത് എടുക്കണ്ടേ മുറിച്ചെടുക്കണ്ടേ അല്ലെങ്കിൽ അ
അതന്നെ വേഗം എടുക്കണം അല്ലെങ്കിൽ വേഗം അത് കേടുവരും. ആഹ് ആഹ് അത് കേടുവരും മഴക്കാലത്ത് ആഹ് ചെലേത് ചീയണ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റൂല നമ്മള്
ആഹ് ആഹ് നിങ്ങൾ തക്കാളി ഇല്ലാക്കൽണ്ട് തക്ക്
തക്കാളി ആദ്യം ഉണ്ടാക്കിന്ന് വേനൽക്കാലത്തൊക്കെ വെള്ളം പാർന്ന് കൊടുത്തിട്ട് ഇപ്പ ആത് ഇണ്ടാക്കലില്ല ഇപ്പൊ അതൊക്കെ ഇണ്ടായാല് അത് വാടിച്ചീഞ്ഞ് പോവൂലേ
ആഹ് അങ്ങനെ അന്റെ അമ്മായിന്റെ വീട്ടിലില്ലേ ബത്തക്ക വരെയായിന് ബത്തക്ക നമ്മുക്ക്ന്നെ അതിശയായിപോയിന് ആടെ ആടെ ങ്ങനെ
ആഹ് അതിന്റെ വിത്ത്ണ്ടേയ് ഞാൻ അന്ന് പണ്ട് ഇപ്പോൾ ഒരു നാല് ദിവസം മുന്നേ കൃഷിഭവനിൽ പോയപ്പോ ഇന്ക്ക് അയിന്റെ വിത്ത്ളൊക്കെ കാണിച്ചുതന്നു പക്ഷെ അപ്പൊ ഇന്ക്ക് ഒരു സംശയം അത് പ്പൊ നമ്മളെ നാട്ടിൽ ഉണ്ടാവോ ഇല്ലേന്നാണ് അല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആരെങ്കിലും ഉണ്ടായി എന്ന് പറയുന്ന കേക്കുമ്പോ ഞാൻ വന്ന് വാങ്ങി മേടിക്കാന്ന് പറഞ്ഞു പോന്നു
ആഹ് പക്ഷെ അതിനെന്തോ വളല് ഇ കൊടുക്കണം തോന്നുന്നു നമുക്ക് വേഗായിട്ട് ആയിട്ട് ഇങ്ങനെ
ആഹ് അത് ശരിയാണ് നമ്മള് ഓരോന്നിനും അതിന്റതായ കാലാവസ്ഥകളുണ്ട് അയിന്റെ ഓരോ തരം മണ്ണിലുള്ളത് ഉണ്ടാവ അങ്ങനെ
ആഹ് ഉം പക്ഷെ ഓരോരുത്തർ ആയിട്ട് കാണാൻ നല്ല രസല്ലേ ആയികാണുമ്പോ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെയുള്ള സംഭവങ്ങള് ആയിന്ന് പറയുമ്പോ നമ്മക്കൊരു ഇത് ഇതില്ലേ
നാല് വെണ്ടക്ക അറുത്തു രണ്ട് മറ്റേ കുമ്പള അറ്ത്തു
ഓ കുമ്പളങ്ങാന്ന് പറഞ്ഞാ മറ്റേ ഉള്ളില് കുരു ഉള്ളെ ല്ലേ ങ്ങൾ കുമ്പിളങ്ങാന്ന് പറയുന്നത് ആഹ് അതന്നെ അത് പക്ഷെ മണ്ണിന്റെ അടീലല്ലേ ഇണ്ടാവാ മണ്ണിന്റെടിയിലല്ലേ ഉണ്ടാവ ആഹ് ആഹ്
പന്തലിട്ട് പോവാകാരം
ഓ അങ്ങനെയാ ഞാൻ ഉദ്ദേശിച്ചത് മണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്നില്ലേ അത് അതെന്നാ അപ്പൊ സംഭവം
ആഹ് ഇങ്ങൾ ചെലപ്പോ ചേനേക്കാരം പറ്
എന്നാ ഞാൻ ചേനനെന്നേക്കും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവ ആഹ്
ആ അത് ശരിയാണ് ആഹ് പറയും ഉം പിന്നെ വേറെന്തൊക്കെയ
എന്തോ പോണ് ഉം
ലോകകപ്പ് കാണാറില്ലേ?
ആഹ് ലോ ലോക കപ്പ് എന്റിക്കാക്കെല്ലാം ഭയങ്കര ഇഷ്ട ആൾക്ക് കിട്ടുന്നുണ്ട്
ആഹ് അത് ശരി ആഹ്
അ അപ്പൊ ഓൽ കാണുന്നു ആഹ് അവ അവര് കാണുമ്പോ പി പിന്നെ ഞാനു പോയിട്ട് കാണും എന്തായി സംഭവം പക്ഷെ നമ്മുക്കൊന്നും ഇരുന്ന് കാണാൻ കഴിയില്ല അല്ല നമ്മുക്ക് നമ്മൾ കൊറച്ച്
ഇല്ല ആർപ്പും വിളിയിരുന്നുന്നലെ അപ്പൊ ഞാൻ എന്താ സംഭവം നോക്കുമ്പോ എന്താ അർജന്റീന ജയിച്ച ച് ക്കാണ് പിന്നല്ലേ മനസ്സിലായത് ഞാൻ
ആഓ അർജന്റീന ഫാൻസ് കൂടുതലായിരിക്കുംല്ലേ നിങ്ങളെ നാട്ടില്
ആ ഇബടെ നല്ല അർജന്റീന ഫ്രാൻസ് ഉം ഇവിടെ എത്രങ്ങാനും കട്ട്ഔട്ട് ഫ്ലെക്സാള് നറേണ്ട് അതിന് എതിരാളികള് മറ്റെ നെയ്മറും അവരെ ടീമുണ്ട് ട്ട്ന് അയ്ന് കൊറവൊന്നുല്ല ന്നാലുണ്ട് പറയാ ഉം
പക്ഷെ ഇടെല്ലാം അങ്ങനെ ഫാൻസുകള് കൊറവാന്ന് പക്ഷെങ്കി ഓരോട്ത്ത് പോസ് ച്ചറൊച്ചിട്ട് കാണാ ഓരോരെ ബസ് സ്റ്റോപ്പിന്റടാ ആടെല്ലങ്ങനെ വല്യ ഫ്ലക്സ് കാണ പക്ഷേ ആ ഫാൻസ ന്റെ ഉം ക്ഷെ തുള്ളലും പാടലും ങ്ങള് പറയുന്നോലെ അതൊന്നും ല്ല
അത് ശെരി ഹ്
ന്നാലല്ലേ ഒരു നല്ല രസണ്ടാവു ക് ആ
പൊട്ടിച്ചിട്ട് ല്ല ങ്ങനെ ഒറങ്ങാൻ കഴിയാ ആ കുട്ട്യാണാങ്കി അയ്ന്റെ സൗണ്ട് കേട്ടാ മതി അ പ്പണീറ്റ് കരച്ചിലൊടങ്ങും അങ്ങനൊക്കേണ്
അതെ ചെറിയ മക്കളെല്ലാം വേഗം എണീക്കു ചെയ്യും ഈ പൊട്ട്ന്നൊച്ച കേട്ട്ട്ട്
ട്ട്യാൾക്കാണെങ്കി എന്തേലൊരു സൗണ്ട് കെട്ട്യാ മതി അപ്പത്തെണീക്കും ചെയ്യും
ഇര്ന്ന് ഇപ്പം മയക്കാലം ഞാന് അങ്ങനെ ഇത് ഇരുന്ന് പോക്കല് കുറവന്ന് അല്ല ഒരു റോഡിങ് രു കൊർച്ചൊരു കുന്ന് പോലത്തൊരു സ്ഥലത്താ നമ്മടെ വീട് വ-
ആ മഴ പെയ്യ്ന്നുണ്ടോ അവടെ
ഇല്ല മയക്കാർണ്ട് മഴ പെയ്ത്ട്ട്ല്ല നിങ്ങള-
ആ ഇവടിം ഇവടെ മഴ ചെറുതായിട്ട് ചാർന്ന്ണ്ട്
ഉം ഇടെ നല്ലൊരു ഇരുട്പോലായിട്ട്ണ്ട് പ്പോ
ആ ഇവടെ അവടെ കറന്റ് കട്ടാവൽണ്ടോ ഇവടെ കറന്റ് പോയിട്ടേ കൊറേ ടൈം സമയം കഴിഞ്ഞിട്ടാ വന്ന്ക്ക്ണത് പിന്നെ ആ പിന്നെ ഞങ്ങക്കാണെങ്കി ആ വെള്ളം ഒക്കെ ഇല്ലായിട്ട് ആകെങ്ങട്ട് ബുദ്ധിമുട്ടായി അറി പിന്നെ ശെരിയായിങ്ങട്ട് ഉം
നമ്മക്ക് രാത്രിയന്ന് കറന്റോവ ഈ പഠിക്കുന്ന മക്കക്ക് പഠിക്കണ്ട ഓവർക്കള്ള തിന്റെ ടൈമിന്ന കറന്റോക്ന്നെ പ്പൊ ഇവര്ക്ക് നല്ല സുഖല്ലേ ഇവരിങ്ങനെ വെറുതെ വെറുതെര്ന്ന്ട്ട് ങ്ങനെ കളീ - ക്ക്ന്ന്ണ്ടാവും
അത് ശെരിയാണ് ഓല്ക്കൊഒരു ഫോണെന്തെലും കിട്ടിയാലും മതി
ആ ഇവര്ക്കെ ന്തെങ്കിലും ഫോണോ അല്ലെങ്കി പൊർത്ത് നോക്കിട്ട് നി കുവാ അങ്ങെൻത്തെല്ലം കളിയാന്ന് ഇവര് കളിക്ക കര്ണ്ട് പോയാല്
ത്തെ കാലല്ലേര്ന്നില്ലേ മണ്ണപ്പൊക്കെ ചുട്ട് കു കുടി വീടൊക്കെ ണ്ടാക്കി കളിച്ചിരുന്നില്ലേ ഇപ്പത്തെ കുട്ട്യാൾക്ക് പിന്നെ അത്രെന്നെ അറിയില്ലല്ലോ അതൊന്നുംന്നറിയ ഞാൻ പർഞ്ഞേ ഫോണ് ഫോണ് കാണലാ ത്ര നല്ലതല്ല അങ്ങനെന്തെലും കളിച്ചോളിന്ന് ർഞ്ട്ട് ഞാൻ സാധനങ്ങളൊക്കെ കൊടുക്കേ കളിപ്പാട്ട ഉം
ആ ആ കളിപ്പാട്ടങ്ങൾണ്ട് ഇങ്ങനെ കിച്ചൺ സെറ്റ്
ആ ആ അതെന്നെ അങ്ങൻത്തൊക്കെ ആ അപ്പൊ കുട്ടിറി ഞാൻ മണ്ണ് കളിച്ചോളാ പർഞ്ട്ട് കൊർച്ച് ടൈം സമയ ക്കങ്ങനെ ഇതാവും പക്ഷെ ഇപ്പീ മഴയായോണ്ട് ഫുള്ള് ചെളിയാണ് ഇപ്പതിനും പറ്റാത്തൊരവസ്ഥ ഏണ്
ആ പിന്നെ ക്ലേനക്കൊണ്ടിവരെന്തല്ലോ ഓരോ ഉപകരണങ്ങ ക്ലേല്ലേ ആ അതിനെക്കൊൺ മൺ മ
ഞാൻ ഇവടാള് വന്ന്ട്ട്ണ്ട് ന്നാ ശെരി ഞാൻ വിളിക്കാ
ഓക്കെ